ആഹ് പിന്നെ വിശേഷം
എന്താ സുഖായിട്ടിരിക്കുന്നു
ഉം ഞാൻ പിന്നെ നിന്നോട് ഇങ്ങനെ ഇന്നിങ്ങനെ ഇവിടെ കൊറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇങ്ങനെ ആലോചിക്ക പരിസ്ഥിതിയിൽ ഓരോ പരിസ്ഥിതിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവണതെ ഇവിടെ എന്താന്ന് വെച്ചിട്ടണ്ടെങ്കിൽ ഭയങ്കര പൊലൂഷന ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അടുത്തെ ഭയങ്കര എന്താ വച്ചാ പരിസ്ഥിതി ഭയങ്കര പ്രശ്നങ്ങള്
പ്രശ്നമാണ് അല്ലെ എന്തിന്റെ ഫാക്ടറിയ ഉള്ളത് അടുത്ത്
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ ഇസ്റ്റിക് ഉണ്ടാക്കുന്ന തരത്തിലുള്ളരു ഫാക്ടറില്ലേ അവിടന്ന് ഈ പൊകവന്നിട്ട് ഉ ന്നിട്ട് ഭയങ്കര ഉ നല്ല പൊക ഉം ഭയങ്കര പ്രശ്നായിട്ടിരിക്ക അപ്പൊ അവിടെ അങ്ങനെ എന്തെങ്കിലും ഒ കൊണ്ടോ അതോ
ആഹ് ഇവിടെ ഇവിടെ ഇവിടെ നമ്മ ക്ക് നമക്ക് നമുക്കിപ്പോ ഉള്ളത് നമ്മളുടെ ഒരു ക ഇവിടെ ഒരു കമ്പനിയുണ്ട് ചെരു പിന്റെ ഫാക്ടറി അതേപോലെ ഈ പേപ്പർ പ്ലേറ്റിന്റെ ആഹ് കമ്പനി ഫാക്ടറി ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് പൊ കേടെ ശല്യം അങ്ങനത്തെന്നും ഇല്ലട്ടോ ഇല്ല ഇല്ല ഇല്ല പക്ഷെ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ബാലൻസ് ആയിരുന്നു ഇതിന്റെ ഈ ബാക്കി സാധനങ്ങൾ ഉണ്ടാ ക്കുന്ന ഇതുണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്കിന്റെ ആ ഈ ചെരുപ്പുണ്ടാക്കുന്നതൊക്കെ അവര് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്
അത് ശരി ഉം അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ കൊഴപ്പില്ലയാ ഉം ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പറയണ്ട് കാരണം അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടായതുകൊണ്ടേ ആഹ് അപ്പൊ അതൊക്കെ ആആള് കറക്റ്റ് റ്റായിട്ട് ചെയ്യുന്ന്ണ്ട് അതോണ്ട് പ്രശ്നങ്ങളൊന്നും ഇത് വരെ ഇല്ല പിന്നെ താെടങ്ങീ ട്ടൊള്ളൂ വൺ ഇയർ ആയിട്ടേ ഒള്ളൂ ഉം ഉം വൺ ഇയർ ആയിട്ടേ ഉള്ളൂ ആഹ് പിന്നെ അതിന്റെ എല്ലാ ഏ് സജ്ജീകരണങ്ങളും റെഡിയാണ് അത്ഇന്നീ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാനള്ളതും ക്കെ ക്കെ
ഉം ഉം
ട്ത്താണ് കമ്പനി ഇ ഇഷ്ടികക്കെ ആവുമ്പോ നല്ല ബുദ്ധിമു നല്ല ബുദ്ധിമുട്ടായിരിക്കുംല്ലേ അതിന്റെ പൊക കാരണം അത് വേവിച്ചെടുക്കണോല്ലോ വേ
ആഹ് അതെ പൊടിയാണെങ്കി അത് വേറെയുണ്ട് അങ്ങനേയിട്ട് പിന്നെ എന്താന്ന് വെച്ചാ ഇത് കൊണ്ടുപോവാൻ വരുന്ന വണ്ടികൾടെ ആണെങ്കിലും പൊകിം അത് പൊടിയായിട്ടും അങ്ങനെ ഭയ ഭയങ്കര ഉം ഭയങ്കരായിട്ട്ള്ള
അപത്യേ അ അതാ ഇങ്ങനെ ജെർക്കെയ്യുമ്പോഴേ
യ്ട്ട് ഉം ഭയ
ഒന്നിച്ചപ്പോ ഈ റോഡിലൂടെ തന്നെ ഈ ലോറി ഒക്കെ പോ പോവുമ്പോ ബാക്കിലൂടെ നമ്മള് സ്കൂട്ടർല് പില്ലെങ്കി നല്ല പണിയാണ് വരും പൊടിം വെരും നന്നായിട്ട് ഏഹ് ഇപ്പൊന്ന് അർഞ്ഞാപ്പ വീട്കൾല് നമുക്ക് പ്ലാസ്റ്റിക്കും കത്തിക്കായിട്ടൊന്നും പറ്റില്ലല്ലോ കാരണം ഇപ്പൊ പഞ്ച ആഹ് ഇപ്പൊ ആഹ് അവര് അതിന് പ്പ ഇത് ഏർപ്പെടുത്താണ് പ്പഅഹ് ഫൈനൊടുക്കണം നമ്മള്
ഫൈന് ഉം അത് ത്ശെര്യാ അഅ് ഇവടിംണ്ട് അങ്ങനെയൊക്കെണ്ട് ഉം ഉം അങ്ങനെയെക്കെ നല്ലതാണ് സംവിധാനങ്ങളൊക്കെ
ഉം ഉം ഉ ശെന്നാലും നമ്മൾടെ ഇതൊക്കെയ് ഭയങ്കര ബുദ്ധിമു ട്ട് ഇപ്പൊ ഈ വാഹനങ്ങള് കൂടിയതോണ്ടെ പൊക കൂടുതലായിട്ട് വര്യല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഇപ്പൊ ഈയൊരു മലിനമായ തെന്നല്ലേ ശ്വസിക്കുന്ന് ഏഹ് ഇപ്പനമ്മള് തമിഴ്നാട്ടിൽക്കൊക്കെ പോവാണ്ന്ന്ണ്ടെങ്കില് അവ്ടെ ക്കെ നല്ല അന്തരീക്ഷാണ് തമിഴ്നാട്ന്ന് പറയുമ്പോ നമ്മളിപ്പോ ആഹ് അതസ് ചെ ഇതിൽക്കൊക്കെ പോവുമ്പോ ഏഹ് കർണാടകക്കെ പോണ സമയത്ത് അവിടെക്കെ നല്ല അന്തരീഷാണ് കൂടുതല് വല്ലാണ്ടിങ്ങട് ഒരു നമ്മൾടെ ഇത്പോലെയൊന്നും ഇല്ല സുഖായിട്ട് നമുക്ക് ക്ലൈം ആഹ് യാത്രയ്യുമ്പോ നമുക്ക് വോമിറ്റിങ് അങ്ങൻത്തെ ടെൻഡൻസൊന്നും വരില്ല ഇത് നമ്മൾടെ നാട്ടില് കെർച്ചു നേരംതന്നെ വണ്ടീല് കേറുമ്പഴത്തേക്കും നമുക്ക് ഒമിറ്റെയ്യാൻ വരും
ഉം
ആഹ് പര ഒന്നാമത് പരിസ്ഥിതി വ് വൃ ത്തിയല്ലാത്തത് കൊണ്ടാണ് വെര്ണത് ഉം ഇപ്പം എയ് എ എന്നാ പിന്നീം ഇപ്പ ഏറെക്കുറെ കൊറെ ഈ ഒരു പഞ്ചായത്ത് ഗവൺമെന്റിന്റെ ഇടപെട പെടല് കൊണ്ട് തന്നെയായിരി പിന്നെ ഇപ്പൊ കൊറേ വൃത്തികേട്കള് മാറിയത് കാരണം പ്ലാസ്റ്റിക് അതു ഇതൊന്നും ആരും എവിടീം ഇടുന്നില്ല. വല്ലാണ്ടെ ഇല്ലല്ലോ. ആ പണ്ടൊക്കെന്ന് പറ്ഞ്ഞാ മൊത്തം വലിച്ചെറിയല്ലെ ആരെ രെയും പേടിക്കാനില്ല. ഇപ്പം ഇപ്പ ഇപ്പങ്ങനെ അല്ലല്ലൊ. ഇപ്പ എല്ലാവരും അത് അത് തായ ഉപയോഗങ്ങള്കറക്റ്റ്
ഇണ്ട്. ഇണ്ട്. അല്ല നല്ല നിയന്ത്രണങ്ങള്ണ്ട് ഇപ്പൊ. ആ കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങള്ണ്ട്. ഉം പശെ ചെലേവശം നോക്കു കുന്ന സമയത്ത് നമുക്ക് ഓരോ ഇങ്ങനെ ഇപ്പ പൊകടെ കാര്യം ഞാൻ പറഞ്ഞപോലെ. അ ഈ ഇതിങ്ങനെ പൊക അടിക്കുന്നത് വയങ്കരമായിട്ടുള്ള മലിനീകരണ ഇപ്പൊ വണ്ടി കൾ നിന്ന് പൊക വെരുന്നതും അവിടെ ഇള്ള ഫാക്ടറി നിന്നുള്ള കത്തിക്കുന്നതിൻ്റെ പൊക വരുന്നത് അതായാലും. ആഹ് ഭയങ്കരപ്രശ്നാണ്. എന്താന്ന് വെച്ചാ നമുക്ക് കുട്ടികൾക്കായാലും ശ്വാസ കോശ രോഗങ്ങളും അങ്ങനെയായിട്ട് ഭയങ്കര ബുദ്ധിമു ട്ടാണ് ആഹ് അസുഖങ്ങള്ണ്ട് ഒരു ആഴ്‌ചേല്. രണ്ടുമൂന്ന് ദിവസെങ്കിലും ഇങ്ങനെ വരാതിരിക്കില്ല. ഒന്നില്ലെങ്കിൽ ചൊമയായിട്ടും. തുമ്മലായിട്ടൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് ഇങ്ങനെ വെ രുമ്പോ അഹ് നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെ. അപ്പൊ അയിന ഉം ഇത് ചെലഭാഗത്ത് ചെല നിയന്ത്രണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കി ൽ കൂടി ചെല ഭാത്തിതിനൊന്നും. ശെരിയായിട്ടുള്ള നിയന്ത്രണങ്ങള് കിട്ടുന്നില്ല എന്നുള്ളത് ഇതാണ്. കൊറവാണ് പോരായ്മ കൂടിയാണ്. അങ്ങനെ വരുമ്പോ ആഹ് അതന്നെ. ചെലഭാത്ത് കണ്ടില്ലെ. ഫാക്ടറികളൊക്കെ ഇണ്ടെങ്കിൽ കൂടി കൊറേ നിയന്ത്രണങ്ങളൊ
നിയന്ത്രണങ്ങള്ണ്ട് ഉം ആളുകളെബുദ്ധിമുട്ട് ട്ടിക്കാത്ത രീതിയില് ചെയ്യാന് ശ്രമിക്കിണ് ഇണ്ട്. ഒരു വിധഎല്ലാ ആള്കളും. ആഹ് കാരണന്താച്ച അവർക്കും ഫാമിലി ഇള്ള കുടുംബം ഇള്ളതാണല്ലോ. അപ്പൊ അതിന് എഹ് നമ്മള് കുടുംബത്തെ ഇംപോ ട്ടന്റ് കൊടുക്കുമ്പോ അവരെന്ത് ചെയ്യും. മറ്റുള്ളവർക്കും അതിനൊരു ഇത് കൊടുക്കും പ്രാധാന്യം കൊടുക്കും. ഏഹ് നമ്മുക്ക് നമ്മുടെ കുടുംബത്തി ത്തില് ഇതുണ്ടെങ്കിലല്ലേ ഒള്ളു പൊറത്തുള്ളവരോടും അതിന്റതായ ഇതൊക്കെ പുതിയ പുതിയ ആളുകളൾആയതുകൊണ്ടെ അവരുടെ നേട്ട ട്ടം മാത്ര അല്ല ആലോചിക്ക്ണത്. മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതീല് ചെയ്യുന്നോണ്ട് ആ അങ്ങനെ ചെയ്യുന്നോണ്ട് ഇപ്പൊ കൊറെ കൊറവാണ് ഇത്. ഉം
ഇവിടെ ഈ ഈ ഒരു ഇതായത് കൊണ്ടാണ്. വേറെ വേറെ സ്ഥലത്ത് ഇങ്ങനെ
റെ ബുദ്ധിമുട്ടുകളൊന്നുല്ലലെ? ഉം ഉംഉം
നമ്മൾ പിന്നെ കൃത്യമായിട്ട് പഞ്ചായത്ത് നിന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഇല്ലെ നമുക്ക് വേണ്ടാതെ വരുന്നത്. അത് കത്തിക്കാതെ തന്നെ അതും ശരിയായ രീതിയിലെന്നെ നീക്കം ചെയ്യ്ണ്ട്ട്ടോ. അതെ അതെ. അതെ. അതെ അത അവര്എങ്ങനെ ഉം.
കൊണ്ടു പോകും. ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് പഴേതൊക്കെ ആണെങ്കിൽ കൊണ്ടു പോകും. അതേപോലെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടു പോവാ അതുകൊണ്ട് നമക്ക് വീട്ടില് അത് കത്തിക്കെണ്ടതായിട്ടൊന്നും വരുന്നില്ല. എല്ലാ സാധനങ്ങളും നമ്മള് ഒണക്കി കെട്ടി വെച്ച് കഴിഞ്ഞാല് അവര് മാസത്തി ത്തില്‌ വന്ന് കൊണ്ടുപോകും. പക്ഷെ നമ്മള് പൈസ കൊടുക്കണം. എന്നാലും കൂടിയിട്ട് അവരത് കൊണ്ടു പോവോല്ലോ. ഉം നമ്മക്കത് നമ്മക്കത് ഒഴിവാക്കണ്ട ആവശ്യം വര്ന്നില്ല.
അതെ അതെ അതെ അതെ അല്ലെങ്കി നമുക്ക് വേറെ പരിഹാരം ഇല്ല. ഇത് കത്തിച്ച് കളയല്ലാതെ നമുക്ക് വേറെ വേ വേറൊരു ഇത് ഇല്യാ നമുക്ക് അയിനും ഉ അങ്ങനെ വരുന്നത്. കത്തിച്ച് കളയാതെ വേറെ നമ്മള് എന്ത് ചെയ്യാന പറ എന്ത്- പഞ്ചായത്ത് നിന്നോ അല്ലെങ്കി അങ്ങനെയുള്ള ഇതിന്നോ ഇങ്ങനെ ഒരു ഏറ്റെടുക്കല് ഇല്ലെങ്കി ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ? ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഉം. ആ അ അങ്ങനെ അവര് പഞ്ചായത്ത്ന്ന് ഇങ്ങനെ ഉം
പഞ്ചായത്ത്ന്ന് വന്ന് കൊണ്ട് പോകണ്ടതന്നേണ് ഇപ്പൊ കൊറേ ആഉപകാരായിട്ട് വന്നത്.
അതന്നെ അതന്നെ
ഉം പിന്നെപ്പോ എന്നാച്ചാ കടേല്ക്ക് ഒക്കെപോകുമ്പോ കൂടുതലും നമ്മള് വല്ല സഞ്ചിയോ കവറൊക്കൊ ചാക്കൊക്കൊ കൊണ്ടുപോവാണെങ്കി നമക്ക് അത്രയും ഒഴിവാക്കിയിട്ട് വരാം. അല്ലെങ്കി പിന്നേം നമ്മളത്രയും കൊണ്ടുപോര് അല്ലേ. നമ്മടെ വീട്ട ങ്കിലും അത് ഉപയോഗിക്കയല്ലേ പിന്നെപ്പോ അതിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് പോരുമ്പളും നമക്ക് കേടാണേയ്. ഹേ പിന്നെപ്പോ പച്ചക്കറികളിലൊ- ക്കെ ആയാലും എത്ര ദിവസം എടുത്ത് വച്ചാലും ഇപ്പൊ കേടു വരില്ല സാധ സാധനങ്ങള് മ് കാരണം ആ ഇപ്പൊ മൊ മൊത്തത്തില് വിഷമാ വിഷാംശ റ്റല്ലേ സത്യം പറഞ്ഞാല്. പുറത്തെറങ്ങിയാലും അതെ നല്ലതായ ഇപ്പൊക്കെ തലമിന്നി വീഴാ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ അസുഖങ്ങള് വരണെ. ഒക്കെ ഇതിന്റെയൊക്കെ തന്നെ കാരണം ഒരു വീട്ണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു വീട്ടില് രണ്ടു വണ്ടി ഇല്ലാത്ത ഒരു വണ്ടിയെങ്കിലും ഇല്ലാത്ത വീടുകളു ണ്ടാവില്ല. അപ്പോ ഇതൊ ഒക്കെ ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണ ആവു അല്ലേ? ഉം പിന്നെ നമ്മൾടെ ചുറ്റുപാ ആഹ് നമ്മൾടെ ചുറ്റുപാടൊക്കെ നമ്മള് വൃ ത്തിയാക്കാന്നല്ലാതെ നമ്മള്തന്നെ ശ്രമിക്കണം റെഡി ആവണെന്നുണ്ടെങ്കി ഏഹ് ഒരാള് ഇ വിചാരിച്ചത് കൊണ്ടായില്ലല്ലോ
ഉം ഉം ഉം അങ്ങനെ ബോധവൽ ക്കരണായിട്ടുള്ള പരിപാടികളൊക്കെ വര്യാണെങ്കി നല്ല മാറ്റം ഉണ്ടാവും
കൊറേയൊക്കെ മാറ്റണ്ടാവും
ഉം ഉം ഇപ്പൊ അങ്ങനെ ഇ ഉണ്ട് എല്ലാവിടത്തും അങ്ങനെ ബോധവൽക്കരണോം അതുപോലെ തന്നെ ആഹ് ഉണ്ട് ഉണ്ട് അങ്ങനെ പരിസ്ഥിതി ആഹ് മലിനാക്കാൻ പാടില്ല്യ ഉം എന്താണ് മാലിന്യങ്ങള് ചെയ്യണ്ടത് എങ്ങനെയാണ് സംസ്കരി
എങ്ങ ആഹ് എങ്ങ ഇപ്പൊക്കെ പല ആഹ് പല രീതിയിലും ചെയ്യാൻ പ റ്റുന്നത്ണ്ട്
ഉം ഉണ്ട് ഉണ്ട് ഉണ്ട് ഉം പണ്ടത്തെ പോലെയല്ലാട്ടോ മാ റ്റങ്ങളുണ്ട് ഏറെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്
ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ഇപ്പോ വേറൊളളത് കൂടിക്കൊണ്ട് രിക്കണേ മറ്റുള്ളത് ചെലത് ഗുണം ചെയ്യുമ്പോ മ റ്റുളളത് ഗൊ ദോഷം വരാണ് പറയില്ലേ പണ്ട്ന്ന് പറയുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നി ല്ല ഇപ്പ അ അസുഖങ്ങള് കൂടി കൂടി വരുവല്ലേ
ആഹ് അതെ അതെ ഉം ഉം ഉം പരമാവധി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട്
ശ്രദ്ധിക്ക അത്രേയിള്ളൂ ഇപ്പൊ ഈ പൊടിയൊക്കെ അടിക്ക്യാണെങ്കി ഇപ്പോ ഉം മാസ് ക് വെയ്ക്ക്യ അല്ലാതെ ഇപ്പോ എന്താ ചെയ്യാ നമ്മള് ആ മുഖം മൂടിയി ട്ടൊളളത് എന്തേലും രീതി ചെയ്യല്ലാതെ ഇപ്പൊ വണ്ടീമ്മിലൊക്കെ പോവുമ്പോ ന ല്ല ബുദ്ധിമുട്ടാണ് കാരണം ചെല വണ്ടിയിൽ നിന്നൊക്കെ വരുന്ന പൊക ഡാർക്ക് ബ്ലാ മം കറുത്ത കളറിലാ വരിയ നല്ല കറുത്ത കളറിലാ അപ്പൊ അത് ക്കെ നമ്മള് ശ്വസിച്ചിട്ടുണ്ടെങ്കില് എന്തായാലും അസുഖം വരാൻ അധികം നാളൊന്നും വേ ണ്ടി വരില്ല അപ്പം നമ്മള് നമ്മള്ടെ ആ ഒരു സുരക്ഷ നോക്ക്വ അതേ നടക്കൂ അല്ലാതപ്പൊ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യയില്ല
അതെ അതെ അതെ എന്നാ ശരിടാ എന്നാ വിളിക്കാം ഞാൻ
ആഹ് ആഹ് ശെരി ശെരി
ഉം